ഹലോ
ഹലോ എന്തല്ലാം വിശേഷം ഓഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്ത് എന്താ അവിടുത്തെ ഏഹ് മഴ ഇതുവരെ ഇണ്ടായിരുന്നു, ഇപ്പ തോർന്നിട്ടുള്ളൂ
ആഹ് ഇവിടെന്നാ നല്ല മഴ പൊറത്ത്
ഏയ് അത് ശരി. ചായയൊക്കെ കുടിച്ചോ?
അല്ലേ ഞാൻ മോനെ ആയിട്ട് ഡോക്ടറടുത്തേക്ക് വന്നതാ
ശരി എന്താ പറ്റിയ
ജലദോഷം
ഏഹ് മഴ ആയാ പിന്നെ ജലദോഷം പനി ഒക്കെ തന്നെക്കരല്ലേ
ആഹ് എല്ലാവർക്കും അതെ. മൂത്ത മകൾക്ക് ഉണ്ടായിരുന്നു, അപ്പം പിന്നെ ഓനിക്കും ഉണ്ടായി
ആഹ് പകർന്നു അല്ലേ
ഉം അപ്പൊ ഒരാഴ്ചായി ഞാൻ നോക്കുന്നു ആഹ് തുളസിയൊക്കെ കൊടുത്ത് ഉം കഞ്ഞിക്കൂർക്കേല് തുളസിയൊക്കെ കൊടുത്ത് നോക്കിയോക്കി, അപ്പൊ ഒന്നും ആക്കായില്ല അങ്ങനെപ്പോ പിന്നെ ഡോക്ടറെടുത്തേക്ക് വന്നതാ
എന്നിട്ട് കാണിച്ചോ
ആഹ് കാണിച്ചു. കാണിച്ചപ്പോ നെഞ്ചത്ത് കഫം ഒന്നും കെട്ടിട്ടില്ല നെഞ്ചത്ത് കഫം ഒന്നും കെട്ടിട്ടി ഇല്ല പിന്നെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഒന്നുംല്ല അപ്പൊ ആ അപ്പം കൊഴപ്പൊന്നുംല്ല ആ പിന്നെ ഒരു മരുന്ന് മാത്രമേ എഴുതി തന്നിട്ടുള്ളൂ പിന്നെ മൂക്കിലുറ്റിക്കാന് ഒരു മരുന്നു
ഏഹ് ആ് മൂക്കടുപ്പണ്ടാവല്ലേ
ഉം പിന്നെ തല രണ്ടു ദിവസം കുളിപ്പിക്കേണ്ടന്നഞ്ഞേ രണ്ട മൂന്ന്ു ദിവസം ഒന്ന് മാറുന്നവരെ
ആഹ് ആഹ്
പിന്നെ മാറിട്ടില്ലെങ്കിൽ കുറച്ച് അധികംക്കെ ആവാണെങ്കിൽ പിന്നെ വരാൻ പറഞ്ഞു
ആഹ് അത് ശരി
ഉം അങ്ങനെക്കെ
അപ്പത്തെ മാ പനി മാറാൻ കൊറ സമയംടുക്കും പനി മാറിയാലും
ആഹ് ഇവനിക്ക് പനി വന്നിട്ടില്ല പിന്നെ മേലും കൈയ്യും വേദന ആ അതന്നെ മക്കക്ക് പറയാനറിയില്ലല്ലോ
സ്കൂള് പോണ്ടോ
ഇല്ല മോനിക്കിപ്പോ രണ്ട് വയസ്സായിട്ടുള്ളോ
ഏഹ് അയ്ശരി ചെറിയ കുട്ടിയാവുല്ലേ
ആഹ് അതെ അതെ
അപകാരച്ചിലേക്കാര
ആഹ് രാത്രിയെല്ലാം കരച്ചിലായിരുന്നു അപ്പൊ ഇതുകൊണ്ടാണ് സംഭവം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല മൂക്കടഞ്ഞിട്ട് പാല് കുടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെൊക്കെ പ്രയാസങ്ങള് അങ്ങനെ പിന്നെ ഞാനിപ്പോൊ ഒരാഴ്ചായില്ലേ നോക്കന്ന് ഓരോ മരുന്നൊക്കെ കൊടുത്ത് അപ്പോ ഞാൻ വിചാരിച്ച എന്തായാലും ഒന്ന് കാണിച്ചള അതിനിപ്പം അധികയി കഴിഞ്ഞാൽ പിന്നെ പനിയൊക്കെ വരുവല്ലോ
ആഹ് അതെ നുമോണിയ ക്കെ ആാവോ
ഉം ന്യുമോണിയ കായി കഴിഞ്ഞാ പിന്നെ ബുദ്ധിമുട്ടാ
ഉം ഉം ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കാണെങ്കിൽ പറയാനും കഴൂലല്ലോ ഒന്നോ
ഞങ്ങളൊരു മാമനന്റെ ഇപ്പൊ ന്യൂമോണിയ ആയിട്ട് ഉം ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആണ്
ഏഹ് അയ്ശരി കൊറെ എന്താ എന്താ
വിദേശത്തു നിന്ന് വന്നതെര്ന്ന് ആഹ് വിദേശത്തു നിന്ന് വന്നതെർന്ന് പെട്ടെന്ന് കൂടിപ്പോയി
ഏഹ് അയ്ശരി എന്നിട്ട് എന്താ അവിടെ അഡ്മിറ്റ് ആയിരിക്കുംല്ലേ
ആഹ് ആഹ് ആണ് അപ്പം പിന്നെ ഇനിയിപ്പോ മാറാണ്ട് ഒക്ക് തിരിച്ചു പോകാനും പറ്റില്ലല്ലോ
ആഹ് ആഹ്
ഉം നല്ല ബുദ്ധിമുട്ടിലള്ളത്
ആഹ് ഈ മായായ അങ്ങനത്തെ ഓരോ അസുഖം വെള്ളക്കൊ പൊക്കം
ഉം
ആഹ് ഇടി ഇടിപൊട്ടിയിട്ടും വെള്ളം കേറിയിട്ടും അങ്ങനത്തെ മരണങ്ങള് അപ്പൊ തോന്നും വേനലായാ മതി വേനലായ ചൂടോണ്ട് മഴ ആയയാ മതി എന്നു പറയും.
ഉം. മഴ പെയ്താ മതിയരുന്നുന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു മഴ ഒരു കൊറച്ച് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇപ്പോ തുടർന്നൊണ്ട്ക്കാണ് ഒരു വെയിലിൻ്റെ ഒരു അഠശം പോലും കാണുന്നില്ല. അ.
കയിഞ്ഞ കൊല്ലത്തെ അത്ര മഴല്ലല്ലേ പറയാ
ആ, അതന്നെ വ വെള്ളപ്പൊക്കം അങ്ങനത്തെ ഇഷ് അതൊന്നും ആയില്ല.
ആ.
ഉം.
കഴിഞ്ഞ കൊല്ലം കൊറച്ച് ഓവർ ഏയിനല്ലൊ എല്ലാതും. ദുരന്തങ്ങളും അതും ഇതൊക്കെ ആയിട്ട്.
ഉം. ഇപ്പം പ്രശ്നല്ല.
ആ. ഈ തൊടക്കത്തിൽ ഉണ്ടായിന് ഈ ഈ മഴ ന്റെ തൊടക്കത്തിൽ ഇണ്ടായിന കൊറെേ ആൾക്ക് കാരം നാലാൾക്കാര് ഇടിയെട്ടി മരിച്ചൊക്കെ ചെയ്തില്ലേ.
ആ, ആ, ആ, ആ, ഞാൻ കേട്ടിണ്ടായിരുന്നു.
ആ, ആ, അങ്ങനത്തെ കൊറെ പ്രശ്നങ്ങൾ ഇണ്ട്.
ഉം. ഉം. ഉം. ഉം. നിങ്ങളാ വീട്ടിന്റെ അവിടെയാണ് മരിച്ചത്. ആ, ആ, ആ, ഇവിടെത്തന്നെ കാണിച്ചു കഴിഞ്ഞപ്പം മൊഴ. മഴ, നല്ല മഴ, ന് പുറത്ത് അപ്പോ അത് മാറിട്ട് ഒന്ന് എറങ്ങാന്ന് വിചാരിച്ചു. ഉം. ഉം. പിന്നെ.
എടുത്തിള്ളതന്നെ.
അ, അ, ഇവിടെ അടുത്തന്നെ ഞാൻ നടന്നിട്ടാ വന്നെ അപ്പോ ഞാൻ മഴ ഇല്ലേരുന്നു. അപ്പോ കൊടെടു കാണ്ട് വന്നതേര്ന്ന്.
ഏ, അത് അങ്ങനെ തന്നെയാമ്മള്. മഴയെ കണ്ടിട്ടില്ലെങ്കിൽ കൊട എടുക്കുല. പിന്നെ തിരിച്ചു പോരാൻ പെരും മഴേ. കെരം.
ആ, ആ, അതാണ്. അങ്ങനെ വിചാരിച്ച് വന്നതാ, വേഗം വരാലോ വിജാരിച്ചിട്ട്.
ഉം. കൊട എടുത്താ പിന്നെ അതു പുട് ച്ച് ഇങ്ങനെ നടക്കണം ബാഗിലിടാനും പറ്റൂല കൈ പിടിക്കാനും പറ്റൂല.
ആ, അതെ, അതെ, അതെ.
പിന്നെ പോവുമ്പോ എടുക്കാ വിചാരിച്ച് എവിടെയെങ്കിലും വെച്ചാൽ പിന്നെ അത് മറക്കും ചെയ്യും.
അതന്നെ, ഉം അതന്നെ. ഇപ്പോ മൂന്ന് കൊടായി കളഞ്ഞു പോന്ന്.
ആ.
ഉം. ഓരോ സ്ഥലത്ത് പോകും. അടവെക്കും പോരും പിന്നെ വീട്ടിലെ ത്തിയാലാ ഓർമാവ.
ഓരോ മഴക്കാലത്തോ എന്താ കൊട വാങ്ങനെയ് പണിയാളെണ്ണം.
ഉം, അതന്നെ എല്ലാ പ്രാവശ്യം മൂന്ന് കൂടയെങ്ങും വേടിക്കും.
ആ, ഇന്റെ മോൾക്ക് ഞാന് സ്കൂൾ തുറക്കണ സമയത്തൊരു കൊട വാങ്ങി. ന്നിട്ട് ഈ പ്രാവശ്യം. പ്രാശ്യം എല്ലാ സ്കൂളിലും ഉണ്ടായിനല്ലൊ ഈ കൂപ്പൺ എടുത്തുകാണ്ട് മ എന്താ ആ ആൾക്കാരെ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കണെ ഒരു പരിപാടി. അയില് അയിലോൾക്ക് വീണ്ടും ഒരു കൊട കിട്ടി ഇപ്പൊ രണ്ട് കൊടയായി.
ഏ അത് ശരി നല്ല കിട്ടലാണല്ലോ.
ആഹ് അതോണ്ടന്നെ ഈ ആ ഓലെ കൊടയാവുമ്പൊ ഞമ്മക്ക് യൂസ് ചെയ്യാൻ പറ്റ ഞമ്മക്ക് ഉപയോഗിക്കാൻ പറ്റുലല്ലോ. ചെറിയ കുട്ട്യാള കൊടയല്ലേ.
കൊടല്ലേ അതന്നെ അത് അമ്മക്ക് യൂസെയ്യാൻ പ
ആ ഓൽക്കാ ആണെങ്കില് ഒന്ന് എടുത്ത് അ ക്ക എന്നാ അടുത്ത കൊല്ലത്തിന് എന്താ ഉപയോഗിക്കാ വിചാരിക്കുമ്പോ അത് രണ്ടും കാണേണ്ടി വരും.
ആഹ് അതെ, അതെ, അതെ
അയിലിപ്പോ ഒന്ന് ഒന്നിപ്പോ തന്നെ തീരുമാന ക്കി വെച്ചിട്ടുണ്ട് ഇപ്പ അവിടെ.
തന്നെയോ. ഞാൻ മോനിക്ക് ചെറിയ കൊട വേടിക്കണന്ന് വിചാരിക്ക്ണ്ട് ഓനിക്കായിട്ട് പിടിക്കാന്. ഇഷ്ടായിക്കും ഇപ്പം തലയിലൊക്കെ ഫിക്സ് ചെയ്യുന്ന കൊടണ്ടല്ലോ.
ആഹ് ആഹ്
അങ്ങനത്തെ ഒരു കുടറ്റെ വേടിക്കുന്നു എന്നാ പിന്നെ ഇങ്ങനെ വലിച്ച് വീശി കളിക്കൂലല്ലോ.
ആ അതെ ഉം
ഉം ഉം
പക്ഷെ എന്ത എങ്ങട്ടെങ്കിലും പ്പെറങ്ങുമ്പോ നമ്മളെ ഒക്കത്തന്നേക്കാരം ഓലെ. അപ്പൊ അത് വെച്ചൊടുക്കുമ്പോ ഞമ്മക്ക് എടുക്കാനും ബുദ്ധിമുട്ടേക്കാരം.
ആ അതെ, അതെ, അതെ. പിന്നെ
പിന്നെന്താ അങ്ങനെ പോവുന്നു. ആഹ് ചായ ഒഴിച്ച്. ഇങ്ങന നിക്ക ഇന്റെ മൂത്തച്ചിന്റെ വീട് കൊറച്ച് ദൂരെ അപ്പൊ. അവിടന്ന് ഓലെ ഉമ്മെ ഉപ്പൊക്കെ വന്നിരുന്നു.
ആഹ്
അപ്പൊ എന്താ ഓലൊക്കെ ഉണ്ടായി. അപ്പ എല്ലാരും മൂത്തച്ചോണ്ടോടെ ആയിരുന്നു ഇപ്പ അവിടുന്ന് വന്നിട്ടുള്ളു.
ആ ആ ആഹ്. എല്ലാരും കൂടിയതാ.
ആ മൂത്തച്ചൻ വന്നിരുന്നു ഗൾഫിന്ന് അപ്പൊ
ആഹ്
രണ്ടാഴ്ചത്തെ ലീവിനാ വന്നിരുന്നെ അപ്പൊ ഓൽക്ക് അവിടക്ക് പോവാൻ സമയമല്ലാത്തോണ്ട് ഓല് ഇങ്ങട്ട് ട്ട് വന്നിരുന്നു അപ്പൊന്ന് എല്ലാർക്കും അവിടെ കൂടാ പറഞ്ഞിട്ടേ അവിടെയിരുന്നു.
ആഹ് ഹാ ഹാ ഹാ
ആഹ്
ഉം
ഞ്ഞ് രണ്ടീസം കയിനാ പോകും ചെയ്യും അപ്പൊ അങ്ങട്ട് പോവാ സമയോ ഇല്ല ഇത് കൊറ്ച്ച് ദൂരെ ആയാല്ല പ്രശ്നം അതാണ്. ഇന്റതൊക്കെ ഇവിടെ അടുത്തു തന്നെയാണ്. എപ്പളും പോയി വരൊക്കെ ചെയ്യാ. പക്ഷെ എടുത്താണ് പറഞ്ഞിട്ട് കാര്യ ല്ല പോവാനും സമയല്ല.
ആഹ് സൗഹര്യ
ന്നാലും ഇങ്ങനോക്കെ ആവുമ്പോ പെട്ട പോയി വരട്ടോ നമുക്ക് പോയി ഒന്ന് പോണന്ന് കര്തുമ്പൊ പോയി വരാം പറ്റും
ആ ആ പോയി വരാനൊക്ക പ
ആ ദൂരെ ആവു എന്താ അറിയോ നമ്മള് വിചാരിക്ക്ണ പോലെ അങ്ങട്ട് പോയി വരാം പറ്റിക്കോണന്നി
പറ്റൂല അതന്നെ ഉം പിന്നെ
പിന്നെ എന്താ അങ്ങനെ പോണു
വേറ എന്തല്ല മക്കളൊക്ക എന്താക്കുന്നു
സുഖായിട്ട് നിക്കുന്നു എന്താ മോന് കരയാ
ആഹ് കര്ച്ചില്ണ്ട്
ഏ അത് ശരി കുറ്മ്പില്ല കൂട്ടത്തിലാണോ
ഏ ആ നല്ല കുറുമ്പാ നല്ല കുറുമ്പാ മഴ നിന്നിട്ടുല്ല
ആ ഇന്റെ മോള് പെരും കുറുമ്പാണ് എന്തെന്നെ എന്തെങ്കിലും ഇല്ലെങ്കി തന്നെ പെരും വാശിയാണ് ഇപ്പ എന്തെങ്കിലും ഇണ്ടെങ്കി പറയും വാണ്ട ഒക്കത്ത്ന്ന് ങ്ങട്ട് എറങ്ങൂല
ആ അതന്നെ
അങ്ങനെ അങ്ങനവാടി പോവാനൊന്നു ആയിട്ട്ണ്ടാവുല ലെ
ഇല്ല ഒരു കൊല്ലം കൂടിം കഴിയണം ഇപ്പോ രണ്ട് വയസ്സായിട്ടുള്ളൂ മൂന്ന് വയസ് ഇല്ല ഇല്ല അങ്ങോട്ടേക്ക് വിടാം പറ്റൊള്ളൂ
ആ എട്ത്തന്നെ ഇണ്ടോ
ഓ എട്ത്തന്നെ ഇണ്ട് അംഗനവാടി. പക്ഷെ ഓൾക്ക് വയസാവാണ്ട് വിടാം പറ്റില്ലല്ലോ
ആ മൂന്ന് വയസാവാത അവല് എന്താ കൊണ്ടരാൻ അയക്കൂലല്ലോ
ആ അതെ അതെ അതെ ഉം
ഇന്ന ശരി ഞാൻ വിളിക്കാട്ടോ
ആ ഓക്കെ ഓക്കെ ശരി ശരി.
ആ ശരി ആ